ഹലോ
ആഹ്, എന്തക്കെ വിശേഷം?
നല്ല വിശേഷം.
ഇങ്ങള് ഏത് നേരത്ത വിളിച്ചീരുന്നെ.
ആതെ
ആഹ് പ്പാ നമ്പറായിരുന്നോ ഇങ്ങള്. ഇപ്പ മനസിലായി. ആഹ് ആ ഏ ശരി എനിക്ക് മനസിലായില്ല. ആരാണ് ഉം എന്താ പിന്നെ
ഞാൻ ആ നമ്പർ കൊടുത്തപ്പോ വീണ്ടും ആ നമ്പർ ന്നെ വന്ന പിന്നെ മെസ്സേജ് ഓക്കെന്ന് കണ്ടപ്പോ.
ഏഹ് അയ്ശേരി ഏഹ് അത് ശരി എന്താ പിന്നെ. ഉം ഉം
അല്ലെങ്കി
പിന്നെ ഉം എന്തേ ചെയ്യീണ്ടോങ്ങള് വേറെ വീട്ടില് മക്കളും ഹസ്ബൻഡും ആഹ മക്കള് ആഹ അവരെന്നൊള്ളൂ പിന്നെ തറവാടിന്റെ അട്ത്തെന്നേണ് പിന്നെ ഒക്ക ആഹ വടെണ്ട് സ്വന്തക്കാരെട്ത്ത് ആഹ
ഉം അടുത്തടുത്ത് അടുത്തടുത്ത് വീട്ണ്ടാവുലേ ടൗണിലാ അതോ
ഏഹ ഗ്രാമത്തില ആഹ ഗ്രാമവാ ഗ്രാമത്തിൽ അഹ ആഹ ഉം ശരി പിന്നെ പിന്നെന്താ വീട്ടിലൊക്കെ പോവേല്ലേ വിരുന്ന് പോവേല്ലേ? സ്വന്തം വീട്ട്ല്
ഉം പോവാലുണ്ട്
ഉം പെരുന്നാക്ക് പോയിരുന്നോ
അവടെന്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെണ്ടോ അവിടെ ആ ഭാത്തൊക്കെ? പൊയിട്ടില്ല പെരുന്നാൾ കയ്ഞ്ഞീൻ്റെ ശേഷാ പോയതോന്ന്ണ് ആഹ അങ് ആഹ അങ്ങനെ കാണാനൊക്കെ വരോ എല്ലാരും
അല്ല ഞങ്ങളെ പുഴൻ്റെ സൈഡിലിങ്ങനെ ചെറുതായിട്ടൊരു ഇതൊക്കെണ്ട് പാരൽ ആഹ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനെയൊക്കെ പൊയഭാഗല്ലെ അങ്ങനൊക്കെ വരും ഉം അങ്ങനെ വരും ആഹ അങ്ങനൊക്കെങ്ങനെ വരും
കാലല്ലെ അല്ലലെ ഉം ഫോണും റീൽസും സ്റ്റാറ്റസും
പിന്നെ രാത്രിക്കക്ക്ള്ള ഫുഡൊക്കെ ഉച്ചക്കെന്നെ ഉണ്ടാക്കോ?
ഉം ന്ന് ഞാൻ പ്പം എല്ലാം ഉണ്ടാക്കി വെച്ചു. മീനൊക്കെ ഇണ്ടാ? അവടെ മീനൊക്കെ കിട്ടാറുണ്ടോ? ട്രോളിംഗ് ആയി
മീന് വണ്ടി വരും വണ്ടി
ട്രോളിംഗ്
വണ്ടിക്കാര്ങ്ങനെ വരും ഇങ്ങനെ വരും ഞാന് വല്ല ഞങ്ങളെ തൊട്ട ആഹ ഞാനങ്ങനെ ഹസ്ബൻ്റ്ണ്ടാവുമ്പം പിന്നെ ഓര് വാങ്ങും അല്ലാഞ്ഞാല് പിന്നെ ഞാന പ്ലെങ്കിലൊക്കെ വാങ്ങൊള്ളൂ അങ്ങനെ അങ്ങാടിക്ക് പോകുമ്പളെക്കെ ഞങ്ങളെ തൊട്ടടുത്ത് കൂടെ ആണ്ട് പോവൂല. തെട്ട്ട്ത്ത് റോഡ്ണ്ട് അയലെ പോവൂല കൊറച്ച് അടികൂടെയാണ് പോവ
ഉം
പിന്നെ
അല്ല ആണ്ങ്ങള് കൊണ്ടരാണ്ടെങ്കിലൊക്കെ പിന്നെ
ആഹ കൊയ്പ്പല്ല ആഹ ഉം ഉം ഉം ഉം പിന്നെ ഇങ്ങൾ വേറെന്തേ ചെയ്യ്ണ്ടോ? തയ്യലോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഏഹ് അയ് ശരി
ആദ്യൊക്കെ തയ്ച്ചിരുന്നു ഞാനെന്റെ എന്റെ ഡ്രസ്സൊക്കെ ഞാനെന്നെ തയ്ച്ചീനി അനിയത്തീടെ ഒക്കെ
ആഹ് ആഹ്
പിന്നെ അങ്ങനെ കോളേജിലൊക്കെ പോണ സമയം ഊംഉം പിന്നെ അങ്ങനെ പിന്നെ തയ്യലൊന്നുംല്ല ഇപ്പം അയ്നൊക്കെ സമയം മാണ്ടേ മക്കളൊക്കെ കൊറച്ച് വലുതാവണം എന്നാലൊക്കെല്ലേ
ഉം ഊം ഇപ്പം വീട്ടില് തൈ മിഷീല്ലേയ്ക്കും
മെഷീൻ എന്റെ വീട്ടിൽ മെഷീൻണ്ട് അതപ്പൊ അവടെ വെറുതെ കടക്ക അപ്പം അത് കൊണ്ടന്ന് തൈ ക്കാൻ ഞാൻ അവിടെ പോകുമ്പള തയ്ക്കാറ്ള്ളത് ന്നട്ട് നൈറ്റ്യൊക്കെ ഉം റീ അടിക്കാണ്ടാവുലേ
ആഹ് അതെ അഹ ഉം ഉം ഉം
ഇപ്പളൊക്കെ അവടെ പോയി തയ്ക്കാൻ പറ്റൊ പിന്നെ ഞാൻ വിചാരിക്കും ഒഴിഞ്ഞ്ക്കുമ്പം അതൊന്ന് ങ്ങട്ട് കൊണ്ടന്നാ പിന്നെ
ഉം ഉം ഉം അവന നമ്മള സ്വന്തം
ഉം തയ് അതന്നെ ഒന്ന് കീറിയ ചെറിയൊരു ഇതൊക്കെ ഇണ്ടെങ്കിലൊക്കെ. സൂചി നൂലുടുത്ത് തുന്നണം. എന്തെങ്കിലൊക്കെ അപ്പൊങ്ങനെ വിചാരിക്കും മിഷ് ൻ്റെ ബെത്തൊപണിയായിര്ന്ന് വിചരിച്ച്.
ആതെ പിന്നെന്തേ കൃഷികളൊക്കെ ചെയ്യോ വീട്ടില്.
കൃ ആഹ് ചീര നടും ഇൻക്ക് ആവശ്യള്ളൊക്കെ ഞാൻ നടും. ചീര, പച്ചമുളക് ആഹ് ഉഹ് ചെറുതായിട്ടിങ്ങനെ ഞാൻ ഇണ്ടായിന് മേളില് ഇൻക്ക് കോഴിയാ ണ്ടെഅപ്പൊ അവറ്റകൾ കൊത്തി തിന്നാണ്തൊ പിന്നെ മേളില് പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ ഉണ്ടാവുല്ലെ പൊട്ടിയത് അത് ചാക്ക് അങ്ങൻത്തൊക്കെ അരിച്ചാക്കിന്റെതുപോലത്തെക്കെ.
ഉം ഉം
അതിലൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ചീരൊക്കെ എന്തോരം ഉണ്ടാവും. വള ഞാനാ മറ്റേ ത് അ് അഅ് കോഴി കോഴി കാഷ്ട അതൂടും.
ആഹ് ആഹ് നല്ല സാധനാണല്ലോ. ഏ കറി ആുവുബോ നല്ല രസ്വാണല്ലോ. ഉം ആഹ് ആഹ് ആ
എല്ലേലും ചീര മുരിങ്ങലിം ഇൻക്ക് എലക്കറികളൊക്കെ ഇഷ്ടാട്ടോ. പിന്നെ ചേന, ചേമ്പ്, കാച്ചില് അതക്കെ ഇൻക്ക് ഇഷ്ട.
ആഹ് രസാണ് ഇൻക്ക് ഇന്റെ വീട്ടിലൊക്കെ ഇഷ്ട പോലണ്ടായിരുന്നു. അങ്ങൻത്തെ ന നാടവിഭവങ്ങളൊക്കെ
ആഹ് ആഹ്
ഉഹ് ഇവിടെം പിന്നെ മുരിങ്ങ അതൊക്കെ ഉണ്ട് മുരിങ്ങ ഒക്കണ്ട്.
നെ കാച്ചിലൊക്കെണ്ടാവും കാച്ചിലൊക്കെ ഞാൻ കടയ കണ്ട അപ്പോ വാങ്ങിക്കും.
കാച്ചില്ന്ന് പറഞ്ഞാൽ എന്താ ഇൻക്ക് മനസ്സിലായില്ല പൂളേണോ? കപ്
കാവുത്തറി.
ആഹ് കാവുത്ത് ആഹ് കാവുത്ത്. ആഹ് അല്ല ഓരോ ഭാഗത്ത്ക്ക് ഓരോ പേരാണല്ലോ. അത് രസാണ് ഇത് അതേപോലെ ഇന്റെ വീട്ടിലൊക്കെ ഉണ്ടയിനി കാവൊത്തൊക്കെ. നലോ കൂട്ടാനൊക്കെ വെക്കും പലേ സാധനുട്ടാണ്ട് ചേമ്പ്, ചേന, കാവു ത്ത്
ഉം
എല്ലട്ടു വെക്കായിരുന്നു പണ്ടൊക്കെ. നല്ല രസയ്‌നന്നൊക്കെ. ഉം ഉം ഉം
ചക്കൻെറ ചക്ക കൂട്ടാന്
ആഹ് ആഹ് ചക്കക്ക്ണ്ടോ വീട്ടില്?
ഇവിടെ വീട്ടിലില്ല അയൽവാസികളൊക്കെ അങ്ങനെയൊക്കെല്ലാവരും തരും.
ആഹ് അഹ് അഹ് ആഹ് ആഹ്
മാഇ മ് അള്ള ചക്കി മാങ്ങൊക്കെ ഭയങ്കര ഇഷ്ട.
ഏഹ്
മക്കക്കതുപോലെണ് ആഹ് മക്കക്കു ഭയങ്കര ഇഷ്ട അല്ല ഇന്റെ വീട്ടിലുണ്ട്. ച ക്കൊക്കെ നല്ലോണണ്ട്.
ആഹ് ഇൻക്ക് അത്രട് കമ്പല്ല. പോ പൗത്തത് ഭയങ്കര ഇഷ്ട ചക്ക. ന്നാലും
ങ്കിലും പഴിത്തതൊക്കേണെങ്കിൽ ഭയങ്കര ഇഷ്ട ഒരു ചക്ക മുറിച്ച് കയ്യോള ഞങ്ങള് എ ഇപ്പോ ഒന്നിച്ച് തിന്നെല കൊറേച്ച കൊറേച്ച അപ്പഴുപ്പഴുങ്ങനെ ഇങ്ങനെ
ആഹ് ആഹ് തോ കൊ കൊറേ ആളുകൾ വേണം ഇന്ന പ്പോ നല്ല രസാണല്ലോ കൂട്ടാനൊക്കെ വെച്ച് എല്ലാരൂടി കൂടി തിന്നുമ്പോ അത് വേറൊരു രസ. ആഹ് ഞങ്ങ ഇന്റെ വീട്ടിലൊക്കെ ആവുമ്പോ അങ്ങനെ എല്ലാരൂടി കൂടിയാണ്ട് ഇങ്ങനെ അങ്ങനാവുമ്പ ഇതിപ്പ നമ്മളൊറ്റക്ക മക്കക്കൊന്നും പറ്റൂല്ല.
ഉം
ഇത് നമ്മെള് തന്നെ കഴിക്കണം. അപ്പയൊരു രെസം കിട്ടൂല.
ഇത് നമ്മെള് ഒറ്റക്ക് വെക്കുമ്പോ, ഒറ്റെക്ക് കഴിക്ക. അപ്പേ ഒരു മടുപ്പല്ലേ നമ്മെക്ക്. നമ്മെക്ക് കൊറെ അങ്ങനെ. കഴിക്കാൻ തോന്നൂല്ല. എല്ലാവെരും കൂടെ ഒന്നിച്ചാ മ്പോയത്. രെസായി അങ്ങനെ അങ്ങനെ വർത്താനത്തിക്കൂടി അങ്ങനെ പോവും.
ആഹ് അതെ.
ഉം
ഉം
ആഹ്
പിന്നെ വേറെന്താ?
ഒണ്ടോ?
ഒര് ആഹ് ഇപ്പം ഇപ്പ ഈ പെരുന്നാള് കഴിഞ്ഞിട്ട് കഴിഞ്ഞോരെ വീട്ടന്നൊന്നി പോയിരുന്ന. അപ്പ ആർക്കൊക്കെ ഞങ്ങെള് ഫാമിലി മൊത്തം, ആഹ് ആഹ് ആങ്ങളമാര് അങ്ങനെ വീട്ടിന്ന്. അത് നമ്മെടെ ക ഒരു പാർക്കെക്കെനി കക്കാടം പൂയില്
ആഹ് ആഹ് കക്കാടം പൊയ്ലെ. ആ അവെടെ വെള്ളത്തി പോയി മരിച്ചതൊക്കെ കേട്ടിട്ടുണ്ടായള്ളേയല്ലേ ഒര്.
ആഹ് അയിന്റെ തലേ ദെവസം ഇതായിരുന്നു പോയിരുന്നേ അപ്പോ. അത് ഞാൻ അറിയണൊരു കുപ്പിയാണ്. ആ റിസോട്ട്. ഞങ്ങെള് റിസോട്ടെക്കെല്ല പോയത്. ഞങ്ങെള് രാവിലെ പോയെത്. അന്നേരം മക്കെളെക്കെ. ആഹ് അങ്ങെനെ പാർക്കിലെക്കെ. പാർക്കുണ്ടാവല്ലോ പലേ കൊറെ സാപല സംഭവൊള്ള ആഹ്. ആഹ് പലെ പലെ സംഭവങ്ങളൊള്ളതേ. ഇവ്ടെ കൊറെ മക്കെള് കൊറെ കുട്ടികളൊക്കെ ഒണ്ടാരുന്നു. ഉം പ്പ ഫ്രീയല്ലേ. ഇങ്ങനെ കോളേജുകളിലെക്കെ പഠിക്കണ മക്കെക്ക്. ആഹ് പഠിക്കുന്ന പോലെക്കെ ഉണ്ടായെന്നു. എല്ലാരും ലീവായിരുന്നു. പിന്നെ ബ്രദർയുണ്ടേന് ഓവെടെ നാട്ടില്, ലീവ് കഴിഞ്ഞ് പോവാൻ നിക്കെയാ.
ആഹ് ആഹ് ആഹ് ഉം
എല്ലാരോടും കൂടി അങ്ങനെ അങ്ങനെ പോയിരുന്നു.
ഉം
അല്ലാതെ അങ്ങനെ വേറെ സ് വേർക്കെക്കെങ്ങനെ നടത്താരുന്നല്ലോ. എങ്കിലുക്കെ അങ്ങനെ വർക്ക് പോവും. പിന്നെ പിന്നെ ഹസ്ബൻഡിന്റെപ്പഠ കൂടെ ബീച്ചില് അങ്ങനെ ക്കെ പോവും. എടക്കൊക്കെ ഒന്നെങ്കിലൊക്കെ ആഹ്. ആഹ് എന്നെങ്കിലുക്കെയൊന്ന് പോവാ. കൊറെ കഴിയുമ്പോക്കെയൊന്ന്.
ഉം ആഹ് മക്കക്ക് തന്നെ പോകേണ്ടി വെരുവല്ലോ. മക്കെളെക്കെ മക്കെളല്ലേ പറയാ പോവാന്ന്.
ആഹ് അപ്പ ഇങ്ങനെല്ലാരും പോകുന്ന പോയവരല്ലേ. പോന്നോരല്ലേ. അപ്പ അതൊന്നും അതിക്ക് പിത്യവെല്ല ഇപ്രാവശ്യം വെരുമ്പഴ്. പെരുന്നാളിന് വീട്ടിന്ന് പോയതല്ല സഹിഷ്ണായിരുന്നു. കൊറെ കൊറെ കുട്ടികളൊണ്ടായിന് ഇവെരേ പ്രായത്തിലുള്ള പോലും. ഇവെളെക്ക് കുടുംബത്തിലെ എല്ലാരോടും കൂടുമ്പോളല്ലേ രെസാണല്ലോ. ആഹ് രെസാണ്. അപ്പ അങ്ങനെ നല്ല ഇഷ്ടായിണ് മക്കക്കൊക്കെ. പിന്നെ ഓലക്ക് നല്ല മൊതലായിതിന്ന് നമ്മെളെ പോലല്ലോ അവെര് എല്ലാത്തിലും കേറും ചെയ്യും.
ആഹ് ആഹ് ആ മക്കെള് പിന്നെ എല്ലാത്തിലും കേറാലോ അവെരിക്ക്. നമ്മെളവടെയങ്ങനെ നോക്കിയിരിക്കും വ്വ്.
ഉം ഞങ്ങെള് കൊറെയൊക്കെ കേറി. കൈയെണൊക്കെ വെരെക്കെക്കെ രെസമാരിന്ന്. അംഗലവാടി പോണ മോന്. അപ്പോ ഒന്നും കൊണ്ട് നമ്മെക്കെല്ലാം നടക്കൂലല്ലോ. ഉം അങ്ങനെയൊക്കെ. അങ്ങനൊക്കെ ഇങ്ങനെ ചെയ്യും. വേറെ പിന്നെന്തൊക്കെ.
വേറെന്തൊക്കെയ.
ങ്ങള് പോവല്ലേ വീട്ട്ന്നൊക്കെ.
ആഹ് എങ്ങനെ ങ്ങനെ പോവലൊന്നൂല്ലാ എപ്പഴൊന്നും.
ഉം ന്നെങ്കിലൊക്കെ അങ്ങനെ പോവുല്ലെ.
ആഹ്‌ എന്നെങ്കിലൊക്കെ പോവും.
ഉം മക്കള് സ്കൂളന്നൊക്കെ പോവോ.
ആഹ് കഴിഞ്ഞ പ്രാവശ്യെക്കെ പോയിര്ന്നു. ഒരാള വിട്ട ട്ടപ്പോ മറ്റേയാൾക്കും പോണ്ടെരും. കണക്കറയൂലേ? ഏഹ്
ഉം ആകുട്ട്യാളാവുമ്പോ പിന്നീം ഇന്റെ ഒക്കെ മൊ വല്ല്യെ മോളാണ് അപ്പൊ മ്മക്കൊരു
ആഹ് ആഹ് ചെറ്യേ കുട്ട്യേളാവുമ്പോ പിന്നെ പറഞ്ഞയക്കാൻ പേടിയല്ലേ.
ആഹ് പേട്യേന്നേണ്. ചെർതായാലും വൽതായാലും ഒക്കെ പേട്യേന്നേണ്. അപകടം എന്നത്തിലും പെടാതെ ഇങ്ങ്ടെത്തണം.
പോയോ പോയാ മ്മക്ക് ബേജാറ പിന്നെ വരോളം. എന്തായി എ
ആഹ് അതെ ന്നാലും പറഞ്ഞയക്കാഞ്ഞാലും അതുതാണെ ഓർക്കു ആയിറ്റ ഇപ്പ എല്ലാ. പോണവരല്ലേ അപ്പൊ ഓൽക്കും ഒരു ടെൻഷനായിരിക്കൊല്ലോ. അപ്പൊ അതും ഒരു താണ്. ഞാനുങ്ങനെ ന്റെ മോളെ ഒരിക്കേറ്റെ പറഞ്ഞച്ചിനി നാലാം ക്ലാസ്ന്ന് ഓളുങ്ങനെ പറേം.
ഉം, ഉം.
പെങ്കുട്ട്യല്ലെ ങ്ങട്ട് അ ഞാൻ പറേല് എടക്ക് ഹസ്ബന്റിനോട് പറയും മ്മള് അങ്ങനെ വിടാൻ പറ്റൂല്ല മ്മ മ്മള് കൊണ്ടുപോവാ. ന്നാ പിന്നെ അമ്മള് കൊണ്ടപവാഞ്ഞാ പിന്നെ ഓൽക്ക് ഭയങ്കരതല്ലേ. അങ്ങനെ എടക്കൊക്കെ പോവല് ബീച്ച്കൊക്കെ. പിന്നെ ന്നഓക്കെ.
ആഹ് ന്നാ ശെരി ഓക്കെ.
ഉം.